ഹലോ. ഹലോ. ഹലോ. ഹലോ ആ ഇപ്പകേക്ക. ആ ഹലോ ഇപ്പകേക്കാ. ഹലോ.
ആഹ് ആഹ് കേക്ക്ണ്ട് ഞാൻ കേക്ക്ന്നുണ്ട്.
ഹലോ.
ആഹ് ആഹ് പറഞ്ഞോളൂ.
പർഞ്ഞോ മ് സുഖാ.
ആഹ് എന്തൊക്കേണ് ആ സുഖാണ് ഇങ്ങക്കോ? ആഹ് പണിഒക്കെ കഴിഞ്ഞോ?
ആഹ് പണിയൊക്കെ കഴിഞ്ഞ് ഇഞ്ഞിപ്പോ കുട്ടീനെ ഒർക്കാൻ വേണ്ടി വന്നതാ.
ആഹ് ആഹ്.
ആഹ് തൊട്ടിലിൽ ആട്ട്ന്ന്ണ്ട്. ചെറിയ കുട്ട്യാ മ്. മ് നിങ്ങളെ പണിഒക്കെ കഴിഞ്ഞോ?
ഓഹ് ഒരുവിധം മഴയാണല്ലോ രാവിൽ തന്നെ ഇന്ന് മഴയാണല്ലോ. അയിന്റെ ഒര് ഇത്.
അതെ ഇപ്പോ മഴയ്ണ്ടാ?
ആഹ് ആഹ്.
ഇവിടെ ഇപ്പ മഴയില്ല ഇപ്പൊ വെയില് വന്ന് രാവിലെ നല്ല മഴയ്ണ്ടായി. ഒര ആറ് മണി സമയത്തെല്ലോ.
ആഹ് ആഹ്.
ഹലോ.
ഏതാ നല്ല മഴ.
അതെയാ.
പിന്നെ എൻക്കാണ് പണി എല്ലാ പണിം കയ്ഞ്ഞോ?
ആ എല്ലാപ്പണിം കയ്ഞ്ഞു. അല്ലാ അല്ല മോളല്ല മോന്. മോനാ ഹലോ. ഹലോ. ഹല്ലാ.
ആഹ് ആഹ്
ഏറെ എൻജിന്റെ
ആഹ് ആഹ് മോനാണ്
ആഹ്
എന്തൊക്കാണ് ചോറക്കായോ
ചോറൊക്കെ ആയി നിങ്ങൾക്ക് ഇന്ന് നോമ്പാണ് ഇവിടെ ഇവിടെ എല്ലാർക്കും
ആണോ ആ ഞങ്ങൾക്കുണ്ട്
അതെയാ ഉ ഉ ആഹ് പിന്നെ കുട്ടിയൊക്കെ വേണ്ടീട്ട് ആഹ് ഇനി വൈകുന്നേരത്തേക്ക് ആഹ് ആഹ് ഉണ്ടാക്കിയ മതി ആഹ് പിന്നെ എന്തൊക്കെയുണ്ട്
നല്ലതന്നെ
വി ആഹ് അലക്കൽ ഒക്കെ കഴിഞ്ഞു ആഹ്
ഉം
ആഹ് പിന്നെ എന്ത
വീട്ടിലാരൊക്കെ വീട്ടിൽ എന്തൊക്കാ
ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടില ഇണ്ടവാ ഭർത്താവിൻറെ ഉമ്മയുണ്ട് ബാപ്പ മരിച്ചിട്ട് രണ്ടു വർഷമായി ആ ഇവര് അഞ്ച് മക്കള് രണ്ട് പെൺ പെൺമക്കളും മൂന്നാൺമക്കളും ആഹ് പെൺമക്കളെ കെട്ടിച്ചുവിട്ടു മൂത്ത ഏട്ടനും ഭാര്യയും മൂന്ന് മക്കളും ഞാനും എന്റെ ഭർത്താവ് ഇത് അബുദാബിയില് എന്റെ മക്കളും പിന്നെ ചെറിയൊരു അനിയനും ആഹ് എല്ലാരും ഒരുമിച്ച് വേറെ ആയിട്ടില്ല
ഉ ഇവിടെ ഭർത്താവും അമ്മയും മാത്രേ ഉപ്പല്ല ഉപ്പ മരിച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ്
അതെ ആഹ് ആഹ് ആഹ്
ഉമ്മയും ഞാനും മാത്രമേ ഉള്ളൂ ഇപ്പ ഭർത്താവ് പണിക്ക് പോയിക്കണ്
ആഹ് ആഹ്
ഇനല്ലേ വല്ലാത്ത പണിയ മോനണ്ട് മക്കളുണ്ട് ഒരു മോനും ഒരു മോളും അപ്പൊ ഒരു സ്കൂള് പോയി കഴിഞ്ഞിട്ടുള്ള പണികളാണ്
അത ആഹ് ആഹ് പണിയൊന്ന കഴഞ്ഞില്ലേ
ആഹ് ആയി ഓ പിന്നെ മഴ ആയ കൊണ്ട് അലക്കൽ അവിടെ സ്റ്റോപ്പ് ആണ്
അല്ലയാ
അലക്കല് അങ്ങനെ നിർത്തിവച്ചത അങ്ങനെയൊക്കെയാണ് വേറെ പണിയ കഴിഞ്ഞു വീട്ടിലൊക്കെ പോവല്ലേ
വീട്ടില് പോവാറുണ്ടേ ഇങ്ങനെ ലീവ്ള്ള സമയത്തല്ലാം ആ സ്കൂളും മദഴ്സ് ലീവ് ഉള്ള സമയത്തല്ല പോവലുണ്ട്
അവിടെ ഇങ്ങളെ വീട്ടിൽ ആരൊക്കെ
എന്റെ വീട്ടില് എൻ്റെ ഉമ്മയും ഉപ്പയും പിന്നെ ഒരു ഏട്ടൻ ട്ടനും അനിയത്തിയും
ആഹ് ആഹ്
ഏട്ടേന്റെ കല്യാണം കഴിഞ്ഞന് എന്റെയും കല്യാണം കഴിഞ് അനിയത്തി സ്കൂളിൽ പോന്നു
ഉ. പഠിക്ക്ണേ
ഉം ആഹ് പഠിക്ക്ന്ന് ണ്ട്.
എന്റെ ഭർത്താവിനെ ആഹ് ഓഫീസില്
ഉം ഉ ഇങ്ങള് വർക്ക് വർക്ക് ചെയ്യ ചെയ്യ
ഇല്ല ഇല്ല ഞാൻ വർക്ക് ഒന്നുഎയ്യുന്നില്ല നിങ്ങള് വർക്ക് ചെയ്യുന്നു?
ആ ഞാൻ നേസിങ്ങിന് പോ പഠിക്കാൻ പോുന്നുണ്ട്
പോന്ന്ണ്ടാ ഇപ്പ പോുന്നുണ്ട്ന്ന ആഹ
ആഹ് ആഹ് ആഹ് കല്ല്യാണം കയ്ഞ് ഇല്ല്യ തിങ്കളും മൂന്ന് ആഴ്ചേല് മൂന്നൂസേ ഇണ്ടാവുള്ളൂ.
അതെയാ ആഹ് ആഹ് അങ്ങനെ
തിങ്കളും, ബുധനും, ശനിയും ആണ് ഇണ്ടാവല്.
അ ആഹ് ഏഹ് ഉം
അങ്ങനെക്കാണ്. അ് പിന്നെ പ്രായമാണ് ഇന്നാപിന്നെ പൊർത്ത്ക്കൊന്നും പോ അങ്ങനെ പോകാൻ കഴീല.
അതെ ആഹ് ആഹ്. ആഹ് നല്ല പ്രായണ്ടോ?
ആഹ് ആഹ് പത്ത് എയ് വെയ്സായി.
അതെ ആഹ്
എടക്ക് ഞങ്ങളവ്ടെ പോവ്മ്പൊ കൊണ്ടോവും. അങ്ങനെ അങ്ങനെ പോവ അല്ലാണ്ട് പോവൊന്നില്ല.
ഫുഡ്ഡക്കെ ഇണ്ടാക്ക്യേ
രാവിലെ ഇന്ന് മക്കക്ക് മാത്രം ദോശേം ചമ്മന്തിയ ഇന്ന്ണ്ടാക്യേ.
അതെ ആഹ് ഉം ഉ ഹും
വേറെ ങ്ങക്ക് ഞ്ഞ് പണിയൊന്നുംണ്ടാവൂല മോള് മോനൊർങ്ങി കഴിഞ്ഞാല് ലേ
ആഹ് ഒറങ്ങു കൊർച്ച് സമയേ ഒർങ്ങു.
ഉം
ഉ. വേഗെണീക്ക ഒർങ്ങ്യാലെന്നെ ഉം അതങ്ങനെ
നമ്മക്ക് പണിണ്ട്ന്നറിയുമ്പൊ ഓര് ഒർങ്ങൂലല്ലോ
അവേ നിക്കും അതെന്നെ
ആ സമയത്ത് രാത്രിയൊക്കെ ഒർങ്ങായിരിക്കൂലേ
രാത്രീ ഒർങ്ങിക്കോണ്ടും എണീറ്റോണ്ടു അങ്ങനെ
ഉം ഉം വീട്ട്ന്നല്ലെ ആരും വെരോല്ല ല്ലേ വീട്ട്ലേക്ക് ഇവിടേക്ക് വെരല്ണ്ടോ?
ആഹ് വീട്ടില് വരല്ണ്ട് വരല്ണ്ട്. എന്റെ ഉമ്മയും, ഉപ്പയും കഴിഞ്ഞാഴ്ച വന്നി ട്ട് പോയത്. കഴിഞ്ഞ മാസം എന്റെ ഭർത്താവ് നാട്ടില് വന്നിട്ട്ണ്ട് അപ്പ ഒരൂസണ്ടായ്ന്. അന്നേരം വന്നിരുന്നു ആഹ് ആഹ് ആഹ് ഇപ്പൊ പോയി, രണ്ടാം തീയതി പോയത്
ഉ കൊറേ ആയോ, ഇപ്പൊ അവ്ടെ?
പോയിട്ട് ഒന്നര വർഷത്തിന് ശേഷം വന്നത്‌, വന്നിട്ട് പത്ത് ദിവ്സേ ഇണ്ടായിട്ടു. ആഹ് ലീവ് ല്ല.
കൊറവായിരിക്കുലേ
ആഹ് ലീവ് കൊറവായിരിക്കും. ഉം. അവര് ലീവ് എടുത്തിട്ട് വര്ന, ലീവ് കൊടുക്കലല്ല.
കൊടുക്കൽ ഏഹ് ആഹ്
അവര് സ്വന്തായിറ്റ് സ്വന്തായിട്ട് ചെയ്യുമ്പോ അങ്ങനെ ഇട്ത്തിട്ട് വെരും. ആഹ് ഇല്ല ആഹ് ആഹ് ലീവെടു തെറ്റിലല്ല അങ്ങനെ ഉം നിങ്ങളെ
ആഹ്
എന്താ
ആഹ് അടെള്ള ഉമ്മന്റെ എന്താ ഉമ്മ
ആഹ് ഉമ്മണ്ട് ആഹ് ഉമ്മ വെല്ല്യ പ്രായല്ല ഒര് അമ്പത്തെട്ട് വയസ്സായ അങ്ങെനെ ആഹ് അങ്ങ
ഇഞ്ഞെന്താ ഇഞ്ഞെന്താ പണിള്ളെ തൊന്നുണ്ടാവുല ന് ഇന്ന് നോമ്പായ്ങ്ങൊണ്ട് പിന്നെ അത്ര പണിന്ന്ണ്ടാവ്ല
അതെ ഇനി വൈകുന്നേരത്ത ആഹ് ആഹ്
വൈന്നേരെന്തേലക്കെ ഇണ്ടാക്കേണ്ട്യെരൊല്ലോ
ആഹ്
ഇങ്ങളാദ്യം മുതൽ വിടിച്ചീന്നാ നോമ്പ് ഒന്നു മുതൽ വിടിച്ചീണ്ടോ?
ഇല്ല ഇല്ല ഒന്ന് മുതല് വിടിച്ചിട്ല രൺ എടെക്കെടട്ട്
ആഹ്
പിന്നെ
ചെർതിണ്ടായങ്ങൊണ്ടങ്ങനെ അയ്യലുണ്ടാവുലല്ലോ ലേ
ആഹ് ഉം നിങ്ങളാ നിങ്ങളൊന്ന് മുതലേ പിട്ച്ചിനാ
ഉമ്മ പിട്ച്ചിനി ഞാന് താ ഇന്നും നാളെം പിടിക്ക്യാ വെച്ചിട്ട് ഉമ്മ പിന്നെ ആദ്യേ അങ്ങനെ വിടിക്കൽണ്ട്
ആഹ് ഉം
ആ ശീലണ്ട് അതോണ്ട് പിന്നെ
ആഹ് ആഹ് അതെ
ഇന്നെ ഉമ്മാ പിന്നെ പ്രശ്നില്ല ഇന്ന് കൊറേ അങ്ങനെ ഫുഡ്ഡയ്യ അങ്ങനൊന്നും കൈക്കാത്തൊരാളാണ് തിരേ കൈക്കൂല വഷണൊന്നു
അതെന്താ അങ്ങനെ ആഹ് അല്ലെ ഭക്ഷണെ ഭക്ഷണം കൈച്ചാ ക്ഷീണാ പ്രായായ അവര്ക്ക് വേഗ ക്ഷീണാകല്ല ഉം
ഞ്ഞ ഭക്ഷ്ണ കൈക്കൂ അതോണ്ടാക്ഷീണം ശരീരത്തിൽ ഇണ്ടാവും പിന്നെന്താ അസുഖൊന്നും അങ്ങനെല്ല്യ അതൊരു സമാധാനം അ ഒന്നും കുടിക്കൂല അതൊന്നും കുടി ക്ക്യൂല ഉം ജ്യൂസൊന്നും അങ്ങനെ കുടിക്ക്യൊന്നുല്ല ഇ അങ്ങനല്ല ചെറിയ മീന് അങ്ങൻ തൊക്കെ അങ്ങൻത്തെ ചേതൊക്കെ തിന്നൊള്ളു പയേ ആഹ് ഇതിലില്ലേ അങ്ങെനൊക്കെ ഇത് കഴും ഒരു പിന്നെ പ്രായത്തിന്റെത് ഇണ്ടാവല്ലോ
ആഹ് അതെ അതെ
പിന്നെ അധിക അസുഖങ്ങളൊന്നുല്ല്യ അരു സമാധാനാണ് അല്ല പിന്നെ ഇങ്ങനെ പോവാ ആദ്യൊക്കെ ആഹ് ഉമ്മങ്ങനെ പോയേനി ഉമ്മ ക്കളെ വീട്ടിലൊക്കെ ഇങ്ങനെ പോവേനി അപ്പ അസുഖം ഒന്നുണ്ടാവല്ലേനി ഇപ്പൊ ഇപ്പൊ മ അങ്ങനെ പോവാത്തേങ്ങൊണ്ട് ഓരങ്ങനെ വീട് തെന്നെ ആയെങ്ങൊണ്ട് പിന്നെ
ഉം ഉം ഉം നെയ്സ് ഇങ്ങ് പഠിക്കാന് എത്രെ മാസായി പഠിക്കിന്ന്?
ഇപ്പത നാല് മാസാനയ്
എത്രെ മാസത്തെ ഏഹ് കോഴ്സാത്
ആറ് മാസ്ത്താണ് പിന്നെ അവ്ടെ ഓരോ ആശ്പത്രീ തെന്നെ ലൊക്കെ കിട്ടു മലബാർ കേറ്റ്ക്ക്ണോ?
ആഹ് മലബാർ കേട്ട്ണ് അവ്ടെ ആഹ് അവ്ടെയാണ്
മിലാണ്
ആഹ് നടന്ന് അപ്പ അവ്ടെ തന്നെ ജോലി കിട്ടാ
ആഹ് ആഹ് ഓരെ ഇതിലെന്നെ അവര് ജോലി ആക്കി തെരും അയിനും കൊണ്ടാണ് പിന്നെ ചേർന്നെത് പ്ലസ് റ്റുന് ശേഷം പിന്നെ അങ്ങനെ ചേർന്നതാണ് പ്ലസ് ടു ഏഹ് ടൈമിനെയ്നി കല്യാണം. പിന്നെ അതൊക്കെ അയുടെ നിന്ന്
ഉ ഹ
പിന്നെ പരീഷ ഒന്നും എഴ്താണ്ടായപ്പം പിന്നെ അയുടെ നിന്ന്. പിന്നെ വീണ്ടും എഴ്തി അതൊക്കെ എഴ്തി എട്ത്ത്. പിന്നെ ഭർത്താവിന് ഇഷ്ടാണ് അപ്പം ആ ഇതിൽ അങ്ങനെ. ജോലി ഇട്ത്ത് പോയി.
അതിയാ ആഹ് ഇങ്ങളെ ഭർത്താവിന് എന്ത് ജോലി
ഓര് ഒര് കമ്പിനിലാണ് മറ്റേ ഇതിന്റെ ഒക്കെ ഇല്ലെ ഇലക്ട്രിക്കിന്റെ ഒക്കെ
ആഹ് ആഹ് കമ്പനി ആഹ് മൻസി
അപ്പൊ അങ്ങനെ പോവുമ്പോ അതോണ്ട് ആഹ് പഠിച്ചെ ഇങ്ങെട്ട് നോ
മാറി പോവും ആഹ് അത് ശരി ഏഹ് ഉം ഉം
അപ്പ പി ന്നെ ഇങ്ങനെ പോവാ ച്ച് കിട്ടാണെങ്കിൽ പിന്നെ അത്രെ ആറ് മാസ്ത്തെ അല്ലെ അപ്പ വല്ല്യ പ്രശ്നം ഇല്ലല്ലോ നമ്മക്ക്.
അതെ അതെ അതെ ആഹ്
പത്ത്മണി ആവും പോയാൽ ആഹ് വൈകുന്നേരം വെരെ ഇണ്ടാവും പക്ഷെ അഹ് അത്രെ പണി ഒക്കെ കഴിഞ്ഞ് പോവുമ്പം കാണ്ട് നമ്മക്ക് അത്ര വര്ലല്ലോ സമയം ആണ്ട് ആകണല്ലോ
എത്ര മണി വെരെ ക്ലാസ് ഇണ്ടാവ്ണെത് പത്ത് മണിക്ക് നാൽ മണി വരെ ഇണ്ടാവും ആഹ് അപ്പൊ ഉമ്മാ
അ ഒക്കെ കഴിഞ്ഞ് പോവുമ്പോ അമ്മക്ക് ഒര് ആ മമ്മ ഒറ്റക്കാണ് പിന്നെ അട്ത്ത വീട്ട്ന്ന് ഒര് അമ്മന്റെ എട്ടെത്തി ഇണ്ട് അപ്പ എട്ട്ത്തിനെ പർഞ്ഞ് ഏൽപ്പിച്ച് പോവും.
ആഹ് വെരും ആഹ് വെരും നോക്ക
ആഹ് അവര് നോക്കിക്കോളും പിന്നെ ഫുഡൊക്കെ ഞാൻ ഇവിടെ എട്ത്തെച്ച് മേശെൽ എട്ത്തെച്ച് പോവും
ആഹ് അങ്ങനെ വെച്ച് പോവും അത് അപ്പ പ്രശ്ന ഇല്ലാ
തിന്നോളും ആഹ് എട്ടെത്തിം ഉമ്മെയും കൂടി അങ്ങനെ തിന്നും കഴിക്കലാണ് പതിവ്
ആഹ് അങ്ങനെ ഉം പിന്നെ എന്ത് ഇണ്ട് ഹലോ
പിന്നെ വെല്ല്യ ഇത് അയിനം കൊണ്ടാണ് പിന്നെ പഠി പ്പ് ആണ്ട് മുമ്പോട്ട് പോയെത് തെന്നെ വീട്ടിൽ ഇരിക്കിമ്പം നമ്മെൾ വിചാരിക്കല്ലോ?
എന്താ എന്ത് പറയുന്നെത് ഒന്നും കേൾക്ക്ണ് ഇല്ല
ആഹ് നമ്മൾ ഇങ്ങനെ കൊറെ വീട്ടിൽ ഇരിക്കിമ്പം നമ്മെക്ക് പഠിക്കെണം തോന്നും ആഹ് പഠിക്കെണംന്ന് തോന്നു അല്ലോ?
ഏഹ് നിങ്ങെൾ